എന്ത് പറയാന് ഹലോ ആ കേക്കണില്ല്യെ ആ പഠിപ്പിക്കാ തെരക്കാണെ ഒയ്ന്റെ ബഹളാണ് അവടെ കുട്ട്യോക്കിണ്ടോ ബല്യ വല്യുട്ടിളാ
അല്ലല്ല മൂത്തത് പന്ത്രണ്ട് അയി- തായെ
മൂത്തത്
പന്ത്രണ്ട് വയസ് സ് അയിന്റെക്കെ തായെയാണ് ബാക്കിയൊക്കെ
അപ്പെല്ലാത്തിനേം പഠിപ്പിക്കാ നല്ലരസാവുല്ലേ ആ ആ എല്ലാരുംപോണ്ടോ
ഇല്ല ചെറ്ത് പിന്നെ ഇപ്പ പോയിട്ടില്ല ആളൊണ്ടൊ മൂന്നാള്പോവ്ണ്ടൊ
ട്ട്യാള
ഒരാണ് മൂ
ആ ആ അവര്പിന്നെ ഒതുങ്ങിയിരിക്കണുണ്ടാവും പെങ്കുട്ടിളായതുകാരണം
ക്കണാ
കേറി ഇരിത്തീതാണ് അപ്പൊ ഒഒഒഒഒര് അനി ചിരുകുട്ടിയുങ്കൂടിഇണ്ട് അതുഅങ്കാണ് ഒരാളെടു സുഖവൊരാൾക്കുവാ അതന്നേ അത് അവളെഴുതാനും പഠിക്കാനും ആ അവളെഴുതാനും പഠിക്കാനുആയി ചില്ല്യാ
അതേ എത്രായി
ആ അവ്ള്ക്ക് മൂന്നുവയസ്സ് എൻ്റെകുട്ടിക്ക് ഈ അഅ അഞ്ചുവയസ്സെആവൊള്ളൂ
അതേ
ദാഹ് എഴുത് യൂകേജി ആ സ്കൂള് സ്കൂൾബെസ്സിനു പോണം ഓഅ അര മണിക്കൂറ് അരമുക്കാമണിക്കൂറ്ണ്ട്
അതേ കൊർച്ചിത് വൈകീണ്ട്ല്ലേ കൊർച് പോവാണ്ട്ല്ലേ
കൊറച്ച് പോവാൻണ്ട് സ്കൂൾബെസ്സിന് അരമുക്കാമണിക്കൂറ്
ബസ്സ്നാണോ പോകാല്
ആ സ്കൂൾ ബെസ്സിനാ
അതേ ആ ബസ്സിനന്നാടുത്ത്ന്നെയാണ് ബസ്സ് സിനന്നെ പോവാ
ആ
മയ്ഏത്തല്ലേ
അതേ
ആ മയേത്തൊന്നുഅങ്ങനെ പോംപറ്റൂലേ
പേടിക്കാണ്ടിരിക്കാലോ സ്കൂൾബെസ്സാവുമ്പൊ
അങ്ങനെ ഒക്കെ, ആഹ് ആയി
ഉം ശനി ഞങ്ങളോ ഇല്ല ഒന്നിച് വെക്കും പിന്നെപ്പോ വല്ല ചപ്പാത്തിക്കെ ണെങ്കി വൈകുന്നേരം അങ്ങനെ ഉണ്ടാക്കും.
ആഹ്, അങ്ങളും അങ്ങനൊക്കത്തന്നേ.
ആ ചോറാണെങ്കി ഒന്നിച്ച് ഒ ഒറ്റ വെപ്പള്ളൂ. ആരെങ്കിലും. പിന്നെ വേണ്ടെങ്കി വൈന്നേരം ഒന്നും കൂട കണ്ട്. വീട്ടില ആരൊക്കെപ്പൊ? ആ ആ. ശനിയാഴ്ച ആയിട്ട് തെരക്കുണ്ടോ ആ എന്നുള്ള തെരെക്കെന്നെ. ഓ ഓ പഠിക്കാനിരുത്തിയതാണ്, അപ്പൊ പിന്നാലെ വന്നിരിക്കപ്പളേ.
അയ്ശെരി, ഒറ്റക്കിരുന്ന് പഠിക്കുവോ?
ഒറ്റക്കിരുന്നു ഏ ഒറ്റക്കിരുന്ന് ആരാ പഠിക്കല് കൂടര്ന്നാലും പഠിപ്പിക്കാനിള്ളങ്കാണ് എഴുതാൻ ഭയ ത്ര മടിയ.
മ്മ് മ്മ് ങ്ങനെ സ്കൂൾക്ക് ഭക്ഷണം കൊണ്ടോണോ. അതെ.
ഉച്ചക്കുള്ളതും സ്നാക്സ് ഒക്കെ കൊണ്ടോണം. ഏ ആ ശെനിം, ഞായറും. ചെറിയ കുട്ടികളയിലെതാ സ്പെ ക്ലാസും, കാര്ങ്ങളൊന്നുല്ല.
ആ ശരി. എത്ര മണിക്കാ സ്കൂൾ വിടാ?
വീടുണത് നാല് മണിക്കൊക്കെ മൂന്നെ മുക്കാലിനു ഇവലെ വിടും. നാല് മണിക്ക് ബസ് എടുക്കു ള്ളൂ സ്കൂൾബസ് അത് കാരണേ
അപ്പൊ ഒരു ട്രിപ്പ് എടുക്കൊള്ളൂ
ഈ ഏരിയയ്ക്ക് ഒരു ട്രിപ്പേ ഉള്ളൂ പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ കൂടെ വരണം അപ്പൊ എത്തുമ്പോൾ അഞ്ചുമണിയുടെ അടുത്ത ആവും. നാലുമണിക്ക് എടുത്താലും കുട്ടികളെ ചെറിയ കുട്ടി- അല്ലേ കയറ്റി ഇറക്കിയും വരുമ്പോൾ ഒരു നേരാവും.
ആഹ്
രാവിലെ അതെ നേർത്തേ പോണം. എട്ടേ മുക്കാൽ എട്ടേ മു- കാല- ക്കാവുമ്പോഴേക്കും ബസ് എട്ടരാവുമ്പോ ബസ് വരും ആഹ് നേർത്തെ പോണം ബുക്ക് വിട് രാവിലെ മഴ ള്ളപ്പോഴാണ് ഒന്നും കൂടി ഇറങ്ങത് നേരത്തെ നീക്കാൻ മടിയണേ
അതെ
എല്ലാ ദിവസവും പൊ യാശം കഴിഞ്ഞിട്ട്പ്പ എത്ര ദിവസം ആട്ടല്ലേ ഉള്ളൂ എൽ ആഹ് പൊതുവെ രാത്രി ഒരുപാട് എന്തായാലും ഇരിക്കും
ആഹ് ആഹ് അതാണ് എല്ലാടത്തുള്ള പ്രശ്നം
ഉം എത്ര മ്യൂട്ടായിോന്ന് എത്ര എക്കെ ആഹ് ക്ലസ് ഇല്ല തപ്പണിക്കുമ്പളി സ്കൂിൽ പോകുമ്പോ നയിക്കുമ്പോഴാണ്
എന്ത എന്നിട്ട് വീട്ടില ആരൊക്കെ
ഞാനിപ്പ എന്റെ വീട്ടിലാണ് ഇവിടെ അമ്മയും അച്ഛനും ഞങ്ങൾ രണ്ട് പെണ്ണ് കുട്ടികളാ
അ ഇപ്പൊ ഇന്ന് വിരന്ന്ന്നല് പോയതരിക്കൂല്ലേ സ്കൂള്
ഇല്ല ഞാന് എനക്കരു സർജറി ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലക്ക് വന്നിരിക്കുവ അപ്പൊ അത് ഡെലിവറി കഴിഞ്ഞിട്ട് ഹെർണിയ ഇണ്ടായി അപ്പൊ അതു പിന്നെ സർജറി ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട്പ്പൊ രണ്ടായ്ച് ആയിട്ടുള്ളു അപ്പ ഞാൻ ഇന്റെ വീട്ടിൽ വന്നിരിക്കാർന്നു ഇവിടെ ഒരു മാസം നിക്കാ വിചാരിച്ചിട്ട് കുനിയാൻ ഒക്കെ ബുദ്ധിമുട്ട് ആയിരുന്നു ഇല്യ അപ്പ ഇവിടെ- അതാവുമ്പോ- അമ്മെയും ഇണ്ട് പിന്നെ ഇവിടെ ഇവിടെ സ്കൂള്ക്ക് പോകാണെങ്കിലും ഏട്ടന്റെ കുട്ടികൾ ഒക്കെ ഉണ്ട്
അത് ശെരി
ഓ ഒരു മാസം ഇവിടെ നിക്ക റസ്റ്റ്‌ ചെയ്യാ അതൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങട്ട് പോന്നതാണ്
ഹേ അപ്പ രണ്ട് രണ്ടോഡിത്തും നിന്നും പോവായിരിക്കുംല്ലെ
ഇവിടന്ന് എളുപ്പം അടുത്താണ്
അത് ശെരി
രണ്ടോടത്തുനിന്നും അര മണിക്കൂർ സ്കൂൾ ദൂരമുണ്ട്
അതെ
ആ അങ്ങനെ നോക്കീട്ടു ആണ് സ്കൂളെന്നെ പിന്നെ ഇവിടെ ആണെങ്കിൽ വന്ന് നിക്കാലോ വിചാരിച്ചിട്ട്- ആ പുതിയ കഴിചിട്ടില്ല നേരം ആവൂന്നൊള്ളു ഞങ്ങൾക്ക് ഒമ്പത് അര പത്തു മണി ഒക്കെ ആവും
മക്കളയ്റ്റ് നല്ല റസ്റ്റ്‌ ആയിരിക്കും അല്ലെ
നല്ല റെസ്റ്റാ സ്കൂൾ ഉള്ളപ്പോ കൊയപ്പല്യ
ആ
ഇല്ലാത്തപ്പോ വേറെ - സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാൽ എന്നാൽ പിന്നെ
പ്പവന്നാതനല്ലേ
പിന്നാലെ ഈ ഓട്ടോം പഠിപ്പിക്കലും വേറെആരു പറഞ്ഞാലും കേക്കില്ല നമ്മളെന്നെ എടപെടണം
അതെ
പ്പണീറ്റ് പോയി നമ്മള് കോള്യ്യിണ കാര
ആ അത് ശെരി എന്താ വീട്ടിൽ പച്ചക്കറിക്കെണ്ടോ
പച്ചക്കറിയോ? ചെറിയാരീതീല് കോവക്ക ആഹ് പച്ചമോളക് അങ്ങനെ ചെറിചെറിയ ഐറ്റംസൊക്കെ നമുക്ക് ഏരിയ കൊറവാണെ
അതെ
ആ കൊറ്ച്ച്സ്ഥലേ ഒള്ളൂ അപ്പോ ഇങ്ങടെ വീട്ടി ളായി ചെറ്ചെറിയ പച്ചക്കറികളൊക്ക്‌ണ്ട്
ആഹ് ആഹ്
പിന്നേ ആഹ് ചെറിയചെറിയ കൊറച്ച്കൊറച്ച് ഷെ അല്ലാണ്ടെ ഒത്തിരിയങ്ങനെ വെക്കാനൊള്ള സ്ഥലവില്ല വാക്കിക്കപ്പോ പൊറത്ത്ന്ന് വാങ്ങന്നെയാ
അതെ ആ അതെന്നെ ഇവെടിം അങ്ങനെയൊക്കെത്തന്നെ ചെറുതായിട്ട് മൊ ഒക്കെണ്ട്
ആ ഹസ്ബൻഡ് എവടെയാ
ഓര് അവടല്ല
ആഹ് ഇപ്പങ്ങളൊറ്റകൊള്ളൂ ലെ
ആഹ് ഞങ്ങളൊറ്റക്ക് ഇമ്മണ്ട്
ആഹ് ഇമ്മണ്ട് അപ്പോ നാളെ ഞായറാഴ്ചായിട്ട് എന്താ ഇങ്ങക്ക് ബിരിയാണി പരിപാട്യേളെകെഇണ്ടോ
നാളെ കൽ ല്യാണണ്ട്
ആഹ് ഒരുമഴേം എങ്ങനെ പൊറ്ത്ത്പോവാലെ
ഇന്ന് വല്യ കൊഴപ്പണ്ടായിട്ടില്ലല്ലോ മഴയൊന്നും
വൈന്നേരം പെയ്തു രാവിലെ ഇവടെ കൊറവായിരുന്നു
വൈന്നാരം മയപെയ്തോ ഇബടൊന്നും പെയ്തില്ലല്ലോ
നാലുമണി കൊറച്ച് നേരം പെയ്തു
അതെ, ഇന്ന് വെയിലെന്നെര്ന്നു ഫുള്ള്
മിനിയാന്ന് ഞങ്ങൾക്ക് നല്ല വെയിലേർന്നു
അതെ ഇന്നും വടെ വെയ്‌ലെനെന്നു അതെ ബടെ രാവിലെ ഒര് ഏഴു മണിവരെ മഴ പെയ്തിന്നു രാത്രിക്കെ പെയ്തിട്ട് പിന്നെ വെയ്ലേന്നു
ആ ആ ആ
ഇഞ് ചെല് പ്പോ രാത്രിണ്ടാവും
വല്യ ശക്തിയായിട്ടങ്ങനെ ആയിട്ടില്ല
ആ വല്യ ശക് ത്തില്ള്ള മഴ ആയിട്ടില്ല വര് നൊള്ളൂ വെള്ളക്കായോ
ക്കുമ്പളേക്കും നല്ലോം
അതാ അഅ് ശെര്യാണ് വെള്ളക്കായോന്നിട്ട്
വള്ളണ്ട്
അതെ കോയലാ
കെണറ് കുത്തി ണ് ആ വെള്ളാന്നും കൊഴപ്പല്ല വേനൽക്കാലത്ത് കൊറ്ച്ച് കൊറവായിരി
ആ അപ്പോ ങ്ങക്ക് പിന്നെ ജപ്പാൻ കുടിവെള്ളൊന്നൊന്നുല്യ
ടാസ്ഥ ത് വരെ വന്നിട്ടില്യ
വള്ളം വാങ്ങാ നടന്നാ പിന്നെ അയ്നന്നെ നടക്കാൻ എടണ്ടാവൊള്ളൂ
ഏ
നല്ല ക്യാഷ് കൊട്ക്കേണ്ടെ വെള്ളത്തിനൊക്കെ ഏ
ന്നാ ആയിക്കോട്ടെ ശെരിന്നാ നി പിന്നെ ഒരിസം വിളിക്കാ